ഹലോ
ഹലോ കേൾക്ണ്ടാ
ആഹ് കേൾക്ണ്ട് എന്തൊക്കെയുണ്ട്
ആഹ് സുഖാണ് അവിടെന്താ വിശേഷം
നല്ലേ ചായകുടി കയ്ഞ്ഞാ ഇല്ല കുടിച്ചിട്ടില്ല ന്നാ ങ്ങള് പറഞ്ഞുടി ആഹ് ഉം കുടിക്കാറില്ലേ
ആഹ് കുടിക്കാർണ്ട് മോനുണ്ട് എത്തീട്ടില്ലേ
ആഹ് ഓന്റെ കൂടെയാ ല്ലേ
ആഹ്
ഉം എന്തേ
പിന്നെന്തേലും ഉണ്ടാക്ക്വോ ന്തേലും ഉണ്ടാക്ക്വോ
ചെല ദിവസം ണ്ടാക്കും
ഉം ഞങ്ങളുവതെ ചില ദിവ് ങ്ങളിലുണ്ടാക്കും പഴങ്ങളൊക്കെ ബാക്കിണ്ടെങ്കി പഴൊക്കെ ബാക്കിണ്ടെങ്കി ണ്ടാക്കും അങ്ങനൊക്കെ
ആഹ് ഞാനുന്നെ പഴ ഉണ്ടെങ്കി പഴംനെറച്ച്മതീങ്കി ഉം ഓരോ ഉം മെൻക്കേടുആണ് വേറെ അപ്പൊ പിന്നെ വെല്ലാ അയിന് നിക്കലു ഇല്ല
പിന്നെ ഈ മെഴുക്കിള്ളേന് മെഴുക്കുള്ള അങ്ങനെ കഴിക്കാ കഴിക്കണതും വെല്യ നല്ലതുവല്ലല്ലോ ഇപ്പോ എണ്ണേ പൊരിച്ച കടികള് ഇങ്ങനെ ഉം
പ്പോ എന്നാലും ണ്ടാക്കൂട്ടോ മ്മള് ഒയിവേകാണും പാത്രം കഴുകാൻ ഇതൊക്കെ ഉണ്ടാക്കുമ്പോ അപ്പൊ ഒരു മടിയാണേ വെറുതെങ്ങനെ
മ്മള് വല്ല അട ണ്ടാക്കാച്ച അട ബാക്കീണ്ടാവും പിന്നാ ഞമ്മള് ദോശ ണ്ടാക്കിവച്ചങ്ങവർക്ക് ചൂട്ട് കൊടുക്കുന്നേ നെയ്റോസ്റ്റ് പോലെ ഉണ്ടാക്കി കൊടുത്താ അങ്ങനെ കഴിക്കുവര് അപ്പൊ പിന്നെ അങ്ങനൊക്കെ ചെയ്യും ഉം ആഹ് അങ്ങനൊക് ഒക്കെ ചെയ്യും ഉം
ഉം ഇവിടെ അങ്നെ ഓൻക് പിന്നെങ്ങനെ രാവിൽത്തെ ണ്ടാവും ശെ ഒൻക് വല്ലാത്ത ബിസ്ക്കറ്റ്
തര്ന്ന് ഭക്ഷ്ണൊക്കെ
ഭക്ഷണം ചിക്കൻകറി ഉണ്ടേനി ചിക്കൻ പൊരിച്ചത്ണ്ടേനി പിന്നെ കാബേജുപ്പേരി ഉണ്ടാക്കി അവിടെന്തേനു
ഇവിടെ ഉം ഇത് സാമ്പാറും ഉം ഇതും ചൂടല്ലേ നമ്മുളെ മെത്തൽ
ആഹ് ആഹ്
ചൂട് അത്
ചൂടായിട്ടില്ലേ
മക്കൾക്ക് ഓ രണ്ടാൾ എത്ര ആള ഇങ്ങക്ക് ഓ ഫുഡക്കെ ണ്ടാക്കും ഉം ഇലക്കൊക്കെ കഴിഞ്ഞുത്ര മൂന്നാളല്ലേ ഇവിടെ ഇൻക്കി ഒരാള്
ഒരാള്ലെ ആഹ്
ഉം ഉം
ക്ക് ആണ് സംശയം അതെ ല്ലാരും ഒരുമിച്ചാണോ
ഒറ്റക്ക ഇവിടെ മ്മീ ഇപ്പേള്ളു പിന്നാരുല്ല ഉം ഒരു മോനാണ് അപ്പ പിന്നെ മ്മി പ്പി പിന്നെ നാതുമ്മാരോള്ളു ഒരോക്കെ കല്യാ കൃഷി അങ്ങനെ വല്ല ഇല്ല എന്നാലും മുളക് അങ്ങനത്തെ വാഴ സാധാരണ ഇതൊക്കെള്ളെ ഉം അയിനായിട്ട്ത്ത് എടുക്കല്ല ഇപ്പൊ പഞ്ചായത്തിന്ന് വി ത്തൊക്കെ കിട്ടുമ്പോ ആക്കേ ഇതാക്കും ഉം ഉം അവിടണ്ടോ കൃഷി
ആഹ് ഇവിടെ ഇങ്ങനെ ഇതേപോലെന്നെ ഇങ്ങനെ മത്തടെ വെസ്റ്റോ അങ്ങനെയുള്ളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് മത്തങ്ങണ്ടായി ചരക്കണ്ടായി
ഉം അവിടെ കുമ്പളങ്ങണ്ട് ആഹ് അങ്ങനെ വല്യാ ഇതൊന്നുംല്ല എന്നാ ചാമ്പക്ക അങ്ങനത്തെ മരങ്ങളൊക്കെണ്ട് ഉം
ആഹ് ഇവിടെ ച ഇവിടെ ണ്ട്ട്ടാ ചാമ്പ ആപ്പിൾ ചാമ്പല്ലേ നമ്മളെ പച്ചക്കളറിലെ ചാമ്പ
ആഹ് ആഹ് ഇവിടെ സാധാരണള്ളേ ഇപ്പ മഴയതുകൊണ്ട് ആർക്കും വേണ്ട മധുരല്ലേ മയ മഴ ഇതിട്ട്
അത് മധുരം കുറവാ ഒരു ഒരു കറണ്ടായിന്
ഉം എല്ലാ ആപ്പിൾ ചാമ്പക്ക ഏതാ പച്ചയാണോ അതോ ചോ അല്ല റോസോ പച്ചല്ലേ അത് നല്ല മധുരല്ലേ കളറില്ലെങ്കിലും
പക്ഷെ നല്ലോണം ഇതാവാണം ചെലപ്പേ കുട്ടിയൾ പൊട്ടിച്ച് കൊണ്ടൊരുമ്പോ കറണ്ടാവും
ഏ ഞാൻ രണ്ട് മൂന്നാലൊണ്ണെക്കെ തിന്നണ നല്ല ടേസ്റ്റ് പച്ചയാലും കാണാൻ ചോർക്കില്ലെങ്കിലും തിന്നാൻ നല്ല നല്ല രസാണ് ഇങ്ങനെ തിന്നച്ച ഇങ്ങനെ തിന്നുംബെ
പിന്നെതില്ല മ്മളെ എന്താ പറയാ റെബൂട്ടാൻ ആഹ് റെബൂ
ആഹ് ആഹ് ആഹ്
അതുണ്ട് സപ്പോർട്ട ക തൈണ്ട് പക്ഷെണ്ടായിട്ടില്ല
ട്ടാനെ എനിക്ക്ല്ല ഇഷ്ടാ ഞാന് കൊറെ വട്ടം അയിന്റെ കുരുട്ട് വിത്ത്ണ്ടാക്കി തോക്കും പക്ഷേ ഇണ്ടാവ്ണില്ല
അത് വ അത് അങ്ങനെ വേണ്ട അത് ഒട്ട് മേടിച്ച് വെച്ചാൽ മതി അപ്പൊ പെട്ടെന്ന് കായിക്കും
എങ്ങനെ
ഒട്ടില്ല ഒട്ട് മ്മളെ ഈ നഴ്സറിന്നൊക്കെ മേടിക്കൂല്ലേ
ആഹ് ആഹ് അങ്ങനത്തെ ആഹ് ബഡേയ്തിട്ട് ആഹ് ആഹ അല്ല ഞാനവിടെ കിട്ടും നമ്മള് കുറേ വാങ്ങാണാണ് ഈ പ്രാവശ്യത്തെ നല്ലോ മോൻക്ക് ഭയങ്കര ഇഷ്ടാ അപ്പ എടക്കിട്ട് കൊണ്ടരും അപ്പൊ ഞാനന്ന് വിത്ത്ണ്ടാക്ക മുളപ്പിച്ച ണ്ടാക്ക്ണ്ട് പക്ഷെ ഉണ്ടാവ്ണില്ല അങ്ങനത്തെ ഏതാലും വലിച്ചറിയല്ലേ
ഇത് ഞങ്ങളോടെ നിക്കണത്ന്നാലേ ഒരു ഒ എന്നാ പറയാ പത്ത് വർഷം ആയിണ്ടാവും തൈ
ഏഹ്
ഞങ്ങക്ക് അടുത്ത വീട്ടിൽ നിന്ന് അവരോടെ മുളച്ചിട്ട് തന്നതാണ് ഞങ്ങ ഇപ്രാവശ്യം വന്നിട്ട് ആഹ് ഉണ്ടാവുല്ല പക്ഷെ ഇപ്രാവശ്യം വന്നിട്ട് മറ്റെ ആള് വെട്ട് വെട്ടി കളയാൻ നമ്മുക്ക് വെറുതെങ്ങനെ വലുതായി പോയിട്ടന്താകാര്യം വേണ്ട എന്ന് പറഞ്ഞട്ട് വെട്ടാനിന്നതാ അപ്പൊ ഞങ്ങ പറഞ് വെട്ടണ്ടാ ഒന്നും കൂടെ നോക്കാന്ന് ഇപ്രാവശ്യം ഞമ്മക്കഴിച്ച്
കഴിച്ചിണ്ടാവുല്ലേ
ഉം അപ്പൊ പിന്നെ വെട്ടില്ല പക്ഷെ അതിന് കിട്ടൂലടോ അതെന്താ കിട്ടാ ഇതെന്താ വച്ചിട്ട് ഒക്കെണ്ണ കൊത്തിട്ടാണ് പ്പത്ര പോര മുറ്റത്ത് കിടക്കണ് കൊത്തിട്ട് അതും റംബുട്ടാൻ ആയിട്ടില്ല
ഏ അപ്പൊത്തിന് തൈവേം പോവ്ണ്ടാവുംല്ലേ
ആഹ് നല്ലോണം ആയാല് അയ്ൻ്റെ രോ രോമൊക്കങ്ങനെ വിട്ട് വിട്ട് നിൽക്കും കായംമ്പോടു അങ്ങനെ ആവുമ്പോത്തിനും അവര് കടിച്ചിടേണ് പിന്നെ വല കെട്ടി കൊടുക്കണ ത്രയാ വല കെട്ടിക്കൊടുക്കൂത്ര ചലോര് പക്ഷെ വല കെട്ടി കൊട് കാനയിന് ഇത്രേ ഹൈറ്റിൽ കേറി നമക്ക് കെട്ടാൻ പറ്റില്ലല്ലോ
ഉം ഉം
ഉം
ആടെതാ കളറ് പച്ചേയാണോ അതോ സാധാ കളറാ ഉം പച്ചല്ലേ അത് ച്ച അഒരു വല്യ വലുതാവൂല്ലോ തോണ അല്ലേ പച്ച
വല്ലാണ്ട് വലുതാവില്ലത്ര അത് അത് പിന്നെ അങ്ങനാണ്ട് ഇതാവുംന്ന് അറിഞ്ഞ്
മറ്റേ കടേത്തൊക്കെ വൽതായിട്ട് വരും
എന്താ ആദ്യായിട്ട്ണ്ടാവാണ് എന്താ അയ്ന്റെ അവസ്ഥാന്നുള്ള അറിയില്ല
ആഹ്
ഉം ഇനി ഒന്ന് ഒരാൾ ഊട്ട് മേടിച്ച് അങ്ങനെ ബഡേ ബഡേയിതത് മേടിച്ച് വെക്കണം
ആഹ് ബഡാ അത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുംന്ന് പറഞ്ഞേക്കാ ഏ വെയിലാകൂടുതൽ വേണ്ടേ
ഉം സപ്പോട്ടേ അതും നല്ല വെയില് വേണം സപ്പോർട്ടക്കും
സപ്പോർട്ടവിടെണ്ട് വലുതായി ങ്ങനെ പോണ് നല്ല ഹൈറ്റില് പോകുണ്ട് സാധനം ഇണ്ടടെ വണ്ണില്ലാ നല്ല ഹൈറ്റിൽ പൊന്തിണ് ചെലര് വേണ്ടാ ചക്കതാവോ നാല് വഴിക്കും ചക്കന്നെ
അതെ ഉം
ചക്ക ഇഷ് ടം പോല ഉണ്ട് അപ്പോ ഇന്നും കൂടി കൂട്ടാൻ വെച്ചിട്ടുള്ളൂ ചക്കത്ത കാട്ടേണ്ട പച്ചത് മഴ ഇതും ഉണ്ട് ണ്ടെ ആർക്കും വേണ്ടല്ലോ ഏ
ഉം ഉം വെരകുല്ല
വെര എങ്ങനെ മനസ്സിലായില്ല
ച ചക്ക നമ്മളെ പഴുത്ത ചക്ക ഞമ്മളെ കുരു കളഞ്ഞിട്ട് മിക്സിൽ അടിച്ചിട്ടേ നന്നായി മിക്സിൽ അടിച്ചിട്ട് തേങ്ങ നല്ല കട്ടിയില് തേങ്ങാ പാല് എടുത്തിട്ട് വേവിച്ചിട്ട് അതിൽ കൊറച്ച് നെയ്യൊഴിച്ച് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് വറ്റി വരു വറ്റ് റ്റി വരുമ്പോൾ നമ്മക്ക് കുറച്ച് അരിപ്പൊടി കലക്കിയിട്ട് കുറച്ചിട്ട് അധികൊന്നും വേണ്ട ഒര് രണ്ട് കൈയ്യിൽ അരിപ്പൊടി കലക്കിയിട്ട് അത് അയിൽ ഒഴിക്കുക അപ്പൊ കട്ടിക്ക് വരും എന്നിട്ട് കുറച്ച് നെയ്യില് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വഴറ്റിയിട്ട് അതിൽ ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു പാത്രത്തിലാക്കിട്ട് വെക്ക അപ്പൊ നമ്മളെ ഈ പുഡിങ് പോലെ
ആഹ് ആഹ് ആഹ് ഒരു ഇതായിട്ട് നിക്കൂല്ലേ മധുരടണ്ട് മധുരം വേണ്ടല്ലോ
ഒരു രണ്ടാച് ചക്ക നല്ല മധുരംണ്ടങ്ങ് കൊഴപ്പില്ല അല്ല പിന്നെ ഒരു രണ്ടച് ശർക്കര ഇട്ടോടുക്കുക
ഉം തേങ്ങാപ്പാല ഒഴിക്കയ്ക്ക്
ആഹ് തേങ്ങാപ്പാല്
സാദാ പാലൊയ്ക്കൂല ത ടേസ്റ്റ് ഉണ്ടാവണ തേങ്ങാപ്പാല ഉം അല്ല പീടേന്ന് വാങ്ങണല്ലേ കടെന്നൊക്കെ വാങ്ങ
ആഹ് പാക്കറ്റ് പാല് ഉം അത് വെച്ച് കൊടുക്കലില്ല തേങ്ങാ പാല് വെക്കുമ്പോ ഒരു മെഴുക് കൂട്ടോലൽക്ക്
ഏഹ് ഞാൻ ഇണ്ടാക്കിയൊകിട്ടൊന്നില്ല നോക്കണന്നാല് ചക്കന്റെ സീസണായൊണ്ടെ കൊറെ ചക്കണ്ടെ ആഹ് പ്പ എടുക്കിട്ട് ഇങ്ങനെ കൂട്ടാനും എത് നല്ല മധുരം ഉണ്ടാവുമ്പ മാച്ചേ ക്ക തി നല്ല പഅ്ത്തതാ പിന്നെ പറ്റതാവും
പിന്നെ ച്ചാല് നമക്ക് ഒരു അഞ്ചാറ് ചൊള കിട്ടുന്നുണ്ടെങ്കി പിന്നെ നമ്മടെ വയറിന് ഒരു ബുദ്ധിമു ട്ടാണ് ഇത്പ്പോ ഈ മഴ പെയ്തിട്ടുള്ള ചക്കല്ല അപ്പൊ പിന്നെ പെട്ടെന്ന് താവേ
ആഹ് വല്ലാത്ത തിന്നാന് പിന്നെ പൂതി കെടും എട്കിട്ട് കി... ട്ടണം ആഹ് ട്ടുമ്പോ ഒക്കെ പാടെ നാല് വെ
ആഹ് ആഹ് ശരിയാണ് അ ഇല്ലാതും കൂടെ ഒരുമിച്ച് കിട്ടുമ്പോ നമുക്ക് വേണ്ട ഉം പിന്നെ മ്മക്ക് ഇത് ഇല്ലാണ്ട് അയിന നമ്മക്ക് ഒരു തുണ്ടൻ കിട്ടിയെങ്കില് നമുക്ക് കൊതിക്കു ഇപ്പൊ മാങ്ങ ഇള്ളപ്പോ നമുക്ക് മാങ്ങക്ക് ഒരു പൂ ഒരു ഇണ്ടായിരുന്നില്ല ഇപ്പൊ മാങ്ങ തീർന്നപ്പോ ഒരു ഒരു മാങ്ങ കിട്ടിയെങ്കില് തോന്ന
ഉം ചക്കൻ്റെ ഫസ്റ്റ് ഭയങ്കര ആഗ്രഹം ഒരു മാ ചക്ക കിട്ടണങ്കി ഭയങ്കര ആഗ്രഹിച്ച ടൈം ണ്ടേന് അപ്പറ്റ ഒരു ചോളറ്റ് കിട്ടി പിന്നെ അതോട് പിന്നെ അതന്നെ നല് വൈക്കെ കൊണ്ടരുന്നേ ഇപ്പ ദ്ദാ അവസാനിക്കാനായ്ണല്ലപ്പ എല്ലാ കുടി കാണില്ല ചക്ക കുറ കുറഞ്ഞ് വരുന്നില്ലന്റെ സീസണതായി കിട്ടു ഉംമാങ്ങ പിന്നേം കിട്ടു ചക്ക തീരെ കിട്ടൂല ഉം
ഇപ്പൊ ഇനി മറ്റേ ചക്ക ട്ടിന്റെ വേറെ ചക്കകൾ ഉണ്ടല്ലോ ഇപ്പൊ ചെറുപ്പത്തിലേ കായിക്കണ ചക്കേല്
അ ആഹ് ചെറിയ മരുദുമന്നെലല്ലേ അപ്പൊ ഫുള്ളു അങ്ങനെല്ലേ ഉം ഇപ്പൊ എല്ലോടത്തും അങ്ങനെ ബഡ്ഡിങ്ങ് ചെയ്തൊണ്ട് ചെറിയ മരുത്തിമന്ന് എല്ലാ സാനും പേരക്കിം ഇന്തൊക്കെ ഉം ഇപ്പൊ ഞങ്ങൾന്നാള് ഇവിടെ കൊഡെയ്ക്കനാൽ പോയി അപ്പൊ അ പോണ വളവിൽ ചുരത്തിന്റെ അവിടെ കുറെ ചക്ക കൊടുക്കണ്ട് ഞങ്ങള് വീട്ടില് ചക്ക ഉണ്ട് ഞങ്ങള് കൊടയ്ക്കന അവിടെ സ്റ്റേ എടുത്തപ്പോ അങ്ങോട്ടും ചക്ക കൊണ്ടന്ന്ണ് നാട്ടിന്ന് എന്നിട്ട് ഞങ്ങ നിക്കാ ചോരം കാണുമ്പോൾ ഭയങ്കര ഭൂതി കാരണം നമ്മുടെ അടുത്ത് ഇല്ലഞ്ഞിട്ടല്ല ഒരു വഴി കാണുമ്പോ ഭയങ്കരതയിക്കാ നല്ലസ്മെല്ലടിക്ക്ണ ചക്ക ഞങ്ങളെവിടെ തമിഴ്നാട്ടിക്ക് വരെ കൊണ്ടന്ന് വച്ചീണ് ചക്ക എന്നിട്ട് അത് ഞങ്ങൾ എടുത്തില്ല ചൊരതമ്മതാണ് ത് സ്മല്ലടിച്ചിമ്പോ ഞമ്മ പ്പൊ ഒരു പൂതിയാണ് ഉം ആണ് അവസ്ഥ
ഉം
പിന്നെ എന്തൊക്കെ?
വല്ല വർക്ക്ണ്ടാ?
ഉം ഞാനോ വർക്ക് യ്യേ?
ആഹ് എന്തെ ചെയ്യ്ണ്ടാ വർക്ക് ചെയ്യ്ണ്ടാ?
ഇല്ല ഒന്നും ചെയ്യണില്ല ഞാനിപ്പോ ചെറിയ മോന് ഇപ്പൊ അംഗലവാടി പോവാണ് അപ്പതൊന്നു കൈയോട്ടെ ർച്ചിട്ട്
ഉം
പിന്നെ പ്പം ഇതായിട്ടുള്ളു ഈ പ്രാവശ്യം ചേർന്നിട്ടുള്ളൂ അപ് അപ്പ ഒന്ന് സെറ്റ് ആവണം മറ്റേ നടക്കൂല്ലേ ഞങ്ങൾ ഇവിടെ ഒരുകു കുട്ടി ആയോണ്ട് കൊഞ്ചിചിങ്ങനെ നടക്കാണേ പ്പ ആരെ ഏൽപ്പിച്ചു പോവാനും ഇതാണെ ഓ ഭയങ്കര വിക്രസും കുറുമ്പൊക്കെ ആയോണ്ടേ അപ്പൊ പിന്നൊന്ന് ഓനൊന്ന് സെറ്റ് ആക്കിട്ട് പിന്നെ ഇതാക്കണം വി ആ പോണംന്ന്ണ്ട് എന്തേങ്കിലും കോയ്സ് എന്തെങ്കിലും ലും വല്ലാ ഇഞ് പഠിക്ക കാൻ കഴിയില്ല എന്നാലും ചെറിയൊരു കോയ്സ ഒരു വർഷത്തോ അല്ലെങ്കി ആറ് ഏഴ് മാസത്തെ കോയ്സ ഒക്കെ എ ടുത്താണ്ടേ അങ്ങനെ എന്തെങ്കിലും നോക്കണം പിന്നെ ട്രെയിനിങ്ങും ഇതുണ്ടാവല്ലോ ലീവാ ക്കാനും പറ്റൂലല്ലോ ഫുള്ള് കയ്യാതെ പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി വെച്ചാല് ആഹ് അവിടെ നാട്ടിൽ തന്നെ
ഉം
ഉം ങ്ങളെ ഹസ്ബന്ഡ് ഇവിടെ നാട്ടിൽന്നെ
ഇല്ല അത് പുറത്താ
പുറത്തേക്കരല്ലേ അപ്പൊ പിന്ന നിങ്ങളും മക്കളും തന്നെ ഇണ്ടാവുള്ളു അല്ലേ ഉം ഗൾഫിലാണോ അതോ? വേറെ എവിടെങ്കിലോ ആ ഹ് ആഹ് ആഹ്
വരുപ്പോ ഇനി അധികം ന് നി ക്കാ പറ്റണില്ല ആൾക്ക് ഷുഗർ ഒക്കെ ഉള്ള കാരണം വയ്യ ആൾക്ക് അപ്പൊ ഇനിയിപ്പ ഈ ഒരു പോക്കും കൂടെ പോയിട്ട് നാട്ടിലേക്ക് വരണം പറഞ്ഞിട്ടാ പോയെ
ഏഹ് ഇപ്പൊ പോയിട്ട് എത്രായി?
ഉം പോയിട്ടിപ്പോ ആറുമാസം മ് കഴിഞ്ഞി ഇനി കുറച്ചും കൂടെ നിക്കൊള്ളൂ
ഒരു വർഷൊക്കെ ആയിട്ട്
ആഹ് വേ വരും വയ്യാള്ക്ക് ഇപ്പോ
പിന്നെ എന്തൊക്കെയാ? മക്കളവിടെ കളിക്കാമ് പോയതാ ന്നട്ട് വേറെ കളിക്കാൻ പോയതാണ്?
കാ മോന അല്ലല്ല അതെ മോൻക് സ് സ്കൂളില് നമ്മള് ഈ കബഡി ഹാൻഡ്ബോളിന്റെ ഒക്കെ ക്യാമ്പ് ഉണ്ട് അതില് സെലക്ഷൻ കിട്ടിട്ട്ണ്ട് അപ്പൊ അതിന്റെ ഇതുണ്ട് അപ്പൊ അത് കുറച്ചു നേരം വഴുകുന്നറിഞ് ആഹ് അപ്പൊ ഇന്ന് ഗ്രൂപ്പ് ഈ സ്കൂൾ ഗ്രുപ് ന്ന് വന്ന് ണ്ട് ക്യാമ്പ് ഇണ്ട്ന്ന് ഇന്ന് വൈകുന്നർന് മഴള്ളപ്പോ ഓര് വെക്കലില്ല. മഴയില്ലാത്തപ്പോഴാണ് ഒരു വെക്കെ ആഹ്
മയല്ലാഞ്ഞിട്ടേറല്ലേ വന്ന് പോയതാ അതോ ഓന് വരാതെ പിന്നെ നേര അ കഴിഞ്ഞിട്ട് വരിക്കാരല്ലേ ബാങ്കൊടുക്കാൻ നേരാകുമ്പോത്തേന്
ഇല്ല അങ്ങനെ വരില്ല സ്കൂൾ ഫുഡ് കൊണ്ടോവും പോമ്പം കൊണ്ടോവും
അപ്പൊ നൈറ്റ് അപ്പ ഇപ്പോള് വരാ നൈറ്റ വര
ഇ ഇല്ല ഇനിയിപ്പ ആറുമണിയ ആവുമ്പോ വരും
ആഹ് ആഹ്
കാൽത്ത് പോവിടുന്ന് എട്ടേ മുക്കാല ആവുമ്പവിടന്ന് പോവും എട്ടേ മുക്കാലിന് പോയാ പിന്ന്